ഹലോ
എവിടെണ് ബ്രോ
എവിടോ
വീട്ടിലാ ഞാ വീട്ടിലാണേ പ പള്ളി പോയി വന്നതാ ഇപ്പോ
പള്ളി പോയാ
ആ പ്പൊ വന്നിട്ടേള്ളു ആ ണ്ടേയ്
ആ ഞാന് ഞാൻ അന്റെ എന്താ വീടിന്റെ കുറച്ചപ്പുറത്തെ ഒരു കടല്ലേ കമ്പ്യൂട്ടറൊക്കെ നന്നാക്കണെ
ആ
അയിൽ ഇന്റെ ഒരു ഇത് കൊടുത്തീനി അത് അവല് ഇന്ന് തുറന്ന്ക്ക്ണാവലെ
ഇന്ന് വെല്ലിയരു തുറക്കണൽപ്പോ രണ്ട് മണി രണ്ട് മൂന്ന് മണിയൊക്കെ ആകക്കാരെ
ആഹ
തോന്നത് ഞാൻ സംഭവം വിളിച്ച എന്താ വച്ചാ ല്ലേസംഭവം എന്താ വച്ചാല്ലേ ഏ ർ ഞാനൊന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോണ്ട്
ആഹ
അപ്പൊ എന്താ നമ്മള് മാസക്കെ ഇട്ട് പോകേണ്ടി വരുവോ കാരണം അസുഖങ്ങളൊക്കെ ഇപ്പോ കൂടി കൂടി വരികല്ലേ
ആ അസുഖങ്ങള് ഇപ്പൊ പൊതുവെ കൂടിക്കൂടി വരികാണ് അപ്പൊ ഞമ്മള് ശ്രദ്ധിക്ക നമ്മക്ക് നല്ല നമ്മ ശ്രദ്ധിക്കണം നമുക്ക് ന്നെ ഉപ ഉപകാരപ്പെടും കാരണം വെച്ചാല് പല അസുഖങ്ങളും എന്താ ഉള്ള ആളുകളേക്കല്ല ആശുപത്രിയില് വരുന്നത്
ആ
പോ പ മൈനായിട്ട് പകര ശീഖരല ഉണ്ട് അതേപോലെ ഇപ്പപ്പൊ പനിച്ചിട്ട പനി ആരം മല്ലാതെ മാറിക്കിട്ടണില്ല
ഓഹ് സത്യം പറഞ്ഞ പേടിയാവോണ്ട് ഈ കാലത്ത് കാരണം ഈ മഴ വന്ന മഴക്കാലം തുടങ്ങിയ ശേഷവേ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടായിോണ്ടിരിക്കും ഇപ്പൊ പനികളഞ്ഞെ പല വിധങ്ങളുണ്ട് ആ പനി ഈ പനി മറ്റേ പനിന്ന് കുറെ പനികളുണ്ട്
അനക്ക് അനക്കെന്താ പനി കൂടിയോ
എനിക്കിപ്പോതാ ജലദോഷം ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ അറ്റപ്പാടി പോയിരുന്നു അപ്പൊ കുറച്ച് മഴ കൊണ്ടു അയിനെഷം എനിക്ക് ജലദോഷം പനൊക്കെ പടെ കൂടി കൊറ കുഴപ്പില്ല ഇവടെ വീട്ടിൽ തന്നെ ഇരിക്കുവ അധികം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു.
അപ്പൊ എന്താ എന്റെ വാ വ വട്ട വീട്ടന്ന്ന്തെും വീട്ടന്ന് എന്ത വീട്ടന്ന് എന്തെങ്കിലും ചുക്ക്ു കാപ്പിയെന്തെങ്കും കൂടി-
ഓ അതെ നന്നായിട്ട് കുടിക്കണ്ടടാ ഒരു സുഖമാറ്റമല്ല അതുകൊണ്ട് ഒന്നാമത് പോവാന്ന് കറി നീക്കണേ
ഇപ്പ ഇെ ഇപ്പൊ ഇപ്പ ഇന് കൂടെ കൂടെ ഓരോരോ അസുഖങ്ങളും ഇങ്ങനെ വരിണല്ലേ കാരണം വെച്ചാ നമ്മുക്ക് പഴ- പല പ്രശ്നങ്ങളും പിന്നെ കൊറോണന്റെ സൂചി വെച്ചാല് പലർക്കും പല അസുഖങ്ങളും മാറിക്കിട്ടുന്നില്ല
സത്യം
ചർ ഞാൻ എപ്പഴും ചർച്ച ചെയ്യണ്ട കാര്യങ്ങളാണ് കാരണം വെച്ചാല് ഈ കൊറോണന്റെ സോചി വെച്ചാല് ഇപ്പൊ കൊറെ ഹാർട്ട് അറ്റാക്ക് കൊറെ പിന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന അസുഖങ്ങളായിട്ട് മാറിയിട്ടുണ്ട് പെട്ടന്നൊക്കെ അ അതൊക്കെ ഞമ്മൾക്കൊരു ഭയായി മാറണുണ്ട് കാരണവച്ചാല് ഈ സൂചിന്റെ ഇതിന്റെ എന്ത ാണ നമ്മക്ക അറിയില്ലല്ലോ അവരെന്താണ്മ്മ ശരീരത്തെ കുപ്പ ക മ്മ നമ്മക്ക് ഇങ്ങനൊരു ഏ വാക്സിൻ എടു- എടുക്കണം സചി അ അടിക്കന്ന് പറയുമ്പോ ഞമ്മളെല്ലാരും പാടെ പോവാണ് ഇ ഞ നമുക്ക് എന്തെങ്കിലും കൊറോണ ബാധിക്കോ അത് ബാധിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് പൊതുവെ ഒരോത്തര് വ എന്താ സർക്കാരിന് പറയണ ഒക്കെ പറയുമ്പോ നമ്മ പോയി വെക്കാണ് ഇപ്പൊ ആ കാരണം കൊണ്ട് പലർക്കും പല അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്
പിന്നെ മെയിൻ ആയിട്ട് ഞാനിപ്പ ചിന്തിക്കണ എന്താവെച്ചാ ഗവൺമെൻ്റിൽ പോണോ പ്രൈവറ്റിൽ പോണോന്നാ കരണം എന്താന്ന വെച്ചാൽ ഗവൺമെന ോക്കൺ എടുുകണങ്കിൽല കൂപ്പൺ എടുക്കുവാണീ ഒരു അരണിക്കൂർ ഒരു മണിക്കൂ ഒന്നരണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടിരും അത്രയും തരം ആയിരിക്കും പക്ഷെ പ്രൈവറ്റ് ഹോപ് ഹോസ്പിറ്റല് അറിയുമ്പോ ഗവൺമെന്റിനെ അപേക്ഷി- ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ നമ്മള് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്താതി പക്ഷേ- ഇവിടെ ആവുമ്പോ നമുക്ക് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒരു ഡോക്ടർ ഫീ ആട്ട് കൊടു കോടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ എത് ക്കുകവാണെങ്കിൽ ആ സത്യം പറഞ്ഞാൽ പിന്നെ ഡോക്ടറെന്നെ തന്നെ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല്‌ ഒരിക്കലും നമുക്ക് ചെറുതായി കാണാനും പറ്റൂല്ല കാരണം നല്ല ഡോക്ടറ ആണ് പിന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ച്ച അധികം തരും കാരണംന്താ വെച്ചാ നമുക്ക ഒരു ഇത്ര എമൗണ്ട്കൊട്ക്ക്ണായാതുകൊണ്ട്പിന്നെ എന്താച്ചാ പ്രവൈറ്റ് ഹോസ്പിറ്റല് പറയുമ്പോകുറച്ച് എമൗണ്ട് അധികാണ്ഗവൺമെന്റ് ഹോസ്പിറ്റല് പറയ്മ്പോകുറച്ച് എമൗണ്ട് കുറവാണ് പിന്നെ മെയിൻനായിട്ട് അറിയുമ്പോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞ എനിക്കൊക്കെ പേടിയാണ് കാരണം ഈ സീസൺ ആയതൊണ്ട് ഈ അസുഖങ്ങളെ സീസൺ ആയത് കൊണ്ട് മെയിൻ ആയിട്ട് ആൾക്കാര് തിക്കിതിയാരത് ആരും അധികം മാസ്ക്കൊന്നും ഇടാതെ വരുന്ന്ണ്ട് എല്ലാരും ഒരു ഒരാൾക്കേല് ഒരാൾ നല്ലൊരു കൂടി അസുഖം ഉണ്ട്ത് ഇതല്ലാതെ സ്പ്രെഡ് യിക്കഴിഞ്ഞ അവിടെ എല്ലർക്കും അസുഖ കൂടി വരാൻ സാധ്യതുണ്ട് മെയിന് ആയിട്ട് ആയുമ്പോ ഒരു ഏജ്ഡ് ഒ ആയ ഒരു വയസ്സുള്ള ആൾ ആക്കാരൊക്കെ വന്നു കഴിഞ്ഞാ സത്യം പറഞ്ഞഞ് ഒരു പേടിക്കേണ്ട അവസ്ഥയ കാലത്ത് വന്നുകണ്ടിരിക്കുന്നത് അല്ലേ സത്യം പറഞ്ഞ
അതെപ്പൊ ഇപ്പ ആനാണ് ഇപ്പൊ ഇപ്പമ്മ നമ്മള് തുമ്മി ക്കഴിഞ്ഞ പിന്നപ്പ പക പക പകരും ഇപ്പൊ ആ അവസ്ഥയിലാണ് പോണ ഇപ്പൊ കൊറെേ ആളുകൾ ശ്വാസമ മുട്ടല് അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളാണ് ആ നമ്മൾ ഒരു പനി െ ആത്ക്ക് പോയിിമ്മൊട്ടപ്പറുന്ന ആൾക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് നമ്മൾ അവരെ എടുത്താൽ ചിലപ്പോ ഞമ്മൾക്കും പകരാൻ സാധ്യതുണ്ട്
സത്യം സത്യം പറഞ്ഞഴിഞ്ഞാ മെയിയിട്ട് പറയുമ്പോപ്പോ നമ്മള് ഒരു ഗവമെന്റ് ഹോസ്പിറ്റിൽ പോകുകവാണെങ്കിൽ അവിടത്തെ ചിലവ് വളരെ കുറവാക്ക അല്ലെങ്കിൽ സൗജന്യക്കാനും അതേ ഭാഗത്ത് നമ്മൾ സ്വകാര്യ ആശുപത്രിൽ പോകുവാണെങ്കി വളരെ കൂടുതല ആൾക്കാര് സത്യം ഇനിയിപ്പോ അതും പോട്ടെ നമ്മളിപ്പോ തിരക്കിനെ അപേക്ഷിച്ച് നോക്കയാണെങ്കിൽ തിരക്കാണെങ്കി സർക്കാർ ആശുപത്രിയി വളരെ കൂടുതല ആാക്കാറ് നമ്മള സത്യം പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റല വളരെ കുറവ് ഇനിയിപ്പോ സൗക മേ സൗകര്യങ്ങളെ പറ്റി അപേക്ഷിച്ച് നോക്കുകയാെങ്കി ഗവൺമെന്റിന്റെ ബേസിക് ആവശ്യമത് മാത്രേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ അതിന് പകരം നമ്മള ഇവിടെ ആണെങ്കിലോ മറ്റേ സ്വകാര്യ ആശുപത്രിയിൽ ആണെങ്കിൽ അധനികും ആഡംബരംമൊക്കെ പിന്നെ മെയിനയിട്ട് മറ്റേ അര്യന്തര ശ്രദ്ധ നോക്കുമ്പോൾ തിരക്ക് കാരണം നമക്ക് താമസം വരാം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആണെങ്കി ഭയങ്കര താമസം പക്ഷെ അതാപേക്ഷിച്ചു നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലണെങ്കിൽ പെട്ടെന്ന് തന്നെ അകത്തു കയറാൻ പറ്റും
അത അ അതായത് ഈ സർക്കാർ ആശുപത്രി പറയുമ്പോ അവര് നമ്മള ഇട്ട് കൊറെ സമയം പയപ്പെടുരിക്ക അത ആ ടെസ്റ്റ് ടെസ്റ്റ് എടുക്കാണ്ടന്നൊക്കെ പറഞ്ഞിണ്ട് റ നമ്മ സമയ പ സ നമ്മക്ക് പൈസക്കക്കെ ലാഭമാണ് നേരെ മറച്ച് നമ്മക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലില് മറ്റുള്ള ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനല്ല എല്ലാ ടെസ്റ്റനും പൈസ കൊടു
പ അതെ പക്ഷെ ഈ കാലത്ത് നോക്കുമ്പോ കൊറേ ആൾക്കാർ ഇപ്പോ ആ ഗവൺമെന്റ് ഹോ കുറെ ആൾക്കരിക്കഈാലത്ത്ാര കാരണം ഗവൺമന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അധികം അസുങ്ങൾ കൂടി കൂടി വരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റല ഡോക്ടർമാർ അത്ര മികച്ച ഡോക്ടർമാരാണെങ്കി പോലും അവർക്ക് കൊറേ പേഷ്യൻസ് വന്നൊണ്ടേ ഇരിക്കുന്നത്ണ്ട് അവര് നേരെ നമ്മെ നോക്കത്തില്ല കാ രണം അധികമായിട്ട് നമ്മള് ശുശ്രഷിക്കത്തില്ല ആ ഭാഗത്തു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടർ ഭാഗത്തു കയയാെങ്കിൽ അഞ് മിനി പത്ത് മിനിറ്റ് നമ്മൾ ശുശ്രൂഷിക്ക നുക്ക് വ ചെറപ്പ നടത്തും കാരണം അവർക്ക് ചെക്കപ്പ് നടത്തിയുള്ളൂ നമുക്ക് അ അധിക ഡബിൾ ഡബിൾ എമൗണ്ട് കിട്ടത്തുള്ളൂ സത്യം പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വെച് താരതമ്യം ചെയ്യുമ്പോ സത്യ പറഞ്ഞ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നല്ലതായിട്ട് വരുന്നുണ്ട് കാരണം ഗവണ്മെന്റ് കുറ്റമായി കാരണം എന്താ വെച്ചാ എല്ലാം ഫ്രീ ആണെങ്കിൽ പോലും അവിടെ വൃത്തികൾ കുറച്ച് കുറവായിരിക്കും അതേപോലെ കസ്റ്റമേഴ്സ് പേഷ്യൻസ് അധികയത് കൊണ്ട് നമുക്ക് നമുക്ക് വെണ്ടൊരു പ്രചരണം മറ്റേ മറ്റേ നമുക്ക് വേണ്ടായൊരു നേരേയൊരു നമ്മ നോക്കൽന്തായും കുറച് കുറവായിരിക്കും അതുകൊണ്ട് മാത്രം ആൾക്കാർ അധികം തോറും പ്രൈവറ്റ്
എ എ എ എന്റെ അഭിപ്രായം ചോച്ചാല് വല സ മ്പോ ഗവൺമെന്റ് അതായത് സർക്കാർ ആശുപത്രിയാണ് നമ്മക്ക് സാധാരണക്കാക്ക നല്ലത് കാരണം വൊ ്പ ഓരോന്നിനും ഓരോ പൈസ ഈടാക്കിക്കൊണ്ടേ ഇരിക്കും ഗവൺമെന്റ് ആകുമ്പോ നമ്മുക്ക് അതിനുള്ള പൈസക്ക ഒക്കെ മാറ്റാൻ വന്ന് വന്നോൊണ്ടിരിക്കും
അതെ അതെ സത്യമാ ഞാനും പിന്നെ നമുക്ക് പിന്നെ ഒരു നമ്മ ടോക്കൺ എടുത്ത് കഴിഞ്ഞാന്നെ ഞാൻോട് പറഞ്ഞു പ്പ ടിക്കറ്റ് ഇ നമ്മ ഗവമെന്റ് ഓഫസിൽ പോയി ഇക്കുകുണ്ടെങ്കിൽ തന്നെ നമുക്ക്ഈ ഡോക്ടറെ കാണാൻ നീണ്ട ക്യൂ നമുക്ക് നക്കണ്ടി വരും എത്ര വല്ല വയ്യാത്ത ആാണെങ്ക ലൊരു യ തന്നെ നക്കേണ്ട വലിയ ഒരു അവസ്ഥ ഉണ്ട് പിന്നെ നമുക്ക് വലിയ അസഖണെ പോലും നമു െ ആരും നമുക്ക് ഇപ്പ നമ്മ ഒരു അമ്പതാമത്ത ആളായിട്ട് നക്കുമ്പോ തന്നെ ഒരു നാപ്പതാമ പത്താമ ആ ഒരിക്കലും ് കാരണം അതുപലെ അത്രയും മുന്നേ ഒരു മണിക്കൂർ മുന്നേ വന്ന് ഗ്യാപ്പ് വയിറ്റ്റ്റാക്കി നൽിക്കുന്നവരായിരിക്കും
ചില സമയത്ത് നമ്മള് ആരെങ്കിലും ഗ്യാപ്പില് നമ്മള് കേറട്ടെ ചോദിച്ചാ അവർക്ക് ദേഷ്യ
ആ ഇനിയിപ്പോ അത് ഉദ്ദേശിച്ച് ആ സൗകര്യ സ്വകാര്യ ഹല ആണെങ്ക തന്നെ കാത്തിപ്പിന്റെ സമയം വളരെ കുറവ നമക്ക് വേഗത്തിൽ തന്നെ ഡോക്റെ കാണാനും പരിശോധിക്കാനും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ലഭിക്കണ്ട് പറ്റെന്ന് ത കാരണം നമുക്ക് പൈസ എവിടെ നമ്മള അധികം കൊടുക്കണോ അവിടെും നമു അധികം ഇത്ണം നമക്ക് അികം നമ്മള് ചികിത്സിക്കുന്ന കുറച്ച് പെട്ടെന്ന് പെട്ടന്ന ആണെ ചികിത്സാെലവൊക്കെ നമു നോക്കഈ സത്യം പറഞ്ഞാ ഗവൺമെന്റ് ഹോസ്പിറ്റല നമ ഈ പാപ്പെട്ടക്കണ നമ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് അധികം അവർക്കൊരു ആശയം മെയിൻ ആായിട്ട് നിൽക്കുന്നത് കാരണം നമുക്കിപ്പോ
സ കണം വെച്ചാല് സാധാരണക്കാർക്ക് അതാണ് ആ അിായള്ളത്െ ഇപ്പൊ പല ഇപ്പൊ ഞമ്മളിപ്പ ചില പൈസക്കാരായിെങ്കിലും നമ്മള് പോണ സമയത്താണ് ഏത് പൈസക്കാരും സർക്കാരോ കാണ കോ ന അതായത് വരി നണ കാണ ഞാൻ കാണലുണ്ട് അ അത്ര പൈസല്ലല ഇപ്പ എന്താ സർക്കാർ ആശുപത്രികളിലെല്ലാം വരുന്നുണ്ട് അപ്പൊ നഞമ്മള് വിചാരിക്കുന്നു എന്താ പൈസ പൈസക്കാർക്ക് മാത്രമാണ് പ്രൈവറ്റ ആൽ നമ്മ ചിന്തിക്കും അങ്ങനെല്ല എല്ലർക്കും പോലെയാണ് സക്ക ആസ്പത് ഉണ്ട
സത് പിന്ന ഇപ്പ മെയിനായിട്ട് പറയുമ്പോ പോേറെ ഒരു സംഭവംുണ്ടോ ഞാന്ൻ ഉള്ളത് വേണം ഞാൻ പോവാാൻ കഴ ണാട് ഗവൺമെന്റ് ഹോസ്പിറ്റല ആായിരുന്നു പക്ഷെ ഇപ്പോ അവിടെ ആണെങ്ക ഡെങ്കിപ്പനി അധിക അധികം ആൾക്കാരും മാസ്െട്ട വരികയാണ് കാരണം നമ്മളപ്പോ ഒരാള വലിയ കൊച്ചൾ ഇപ്പൊ ഈ കാലത്ത് കൊച്ചുൾക്ക് സ്ക് അധികം വെച്ച്ൊടുക്കാത്ത പ്രായങ്ങള അവരമ്മമാ ഒരിക്കലും അവർക്ക് അതിനെ ചെറ കുട്ടികൾ മാസ്ക് കൊടുക്ക എന്നി് അവര കൂട്ടയിട്ടാണ് ഇവര് ഗവമെന്റ് േക്ക് മയിനായിട്ട് പോണത്
അങ്ങനച്ച വയറിൽ പണിെ പോയ പണികൾ ഇപ്പ കൂടുതൽ ആയി മാറിട്ടുണ്ട് ഇപ്പൊ വീട്ടില ഒരാൾക്ക് പണിച്ച അവിടെ അവിടെ അഞ്ചാൾ ഉണ്ടാാവട്ടില്ല അഞ്ചാക്കും പിന്നെ ഒരാ പനി മാറി ഒരാൾക്ക് പ മാ ി അടുത്ത അടുത്തെ പനിെ വോാണ് അതാണ് ഇപ്പ നില ഏ ആയിക്കൊണ്ടി
മെയിൻ ആയിട്ട് പറയുമ്പ എനിക്കൊരു പനി പിടിച്ചുന്നുുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നമ്മ ആക്കും അവർക്കെ സ്പ്രെഡ് ആൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഉണ്ടായിട്ട കാരണം എനിക്കൊരുപ്പോ മെയിായിട്ട് പറയുമോൾ എക്ക് ഒരു കാലത്ത്നിക്ക് ചിക്കൻ ബോ ഉണ്ട ചിക്കൻ ബ സാണ് ചിക്കൻ ബോക്സ് മെനായി് സ്റ്റാി ഉപ്പാക്കായിരുന്നു പക്ഷെ ഉപ്പിക്കൻ പോക്ഷ മാറി എനിക്ക ഉമ്മ പിന്നെ സ്പ്രഡെ വീട്ട ചൻ ബോക് വന്നു എല്ലാവരും വന്ന് മാറതിു ശേഷ വീട്ട എല്ലും നേ പുറത്ത കാരണം നമുക്ക് കരുോ ഒരു അസുഖം വന്ന ഞൾ ആരും അധം പുറത്തിറങ്ങാത്ത വ്യക്കളാണ് കാരണം നമ്മൾ വേറൊ മറ്റുള്ള വ്യക്തികൾക്ക് ഒരു ഇത് വരില്ലെന്ന് മെയിനായിട്ട് എറങ്ങാത്ത ഒന്നാത് പുറത്തോട്ടൊക്കെ ഈ വല്ല വയ്യായി വരുമ്പോ തങ്ങനാണോ
ആ പണ്ടൊക്കെ ചിക്കബോക്സ് വരുമ്പളെ നമ്മള് നാടൻ മരുന്നൊക്കെ കൊണ്ടോയി അരച്ചി ഏ വേപ്പും തിണ്ടൊക്കെ കൊണ്ടുപോയിക്കെ കിടന്നയില് കിടന്നേണീക്കുമ്പോളൊക്കെ മാറുന്ന് പറയണേക്ക ഇപ്പ അങ്ങനെയന്നും ആരും കാണുന്നത് ചെയ്യുന്നതൊന്നും ഞമ്മക്ക കാണാറില്ല
അതെ അതെ സത്യയ്യുമ്പോ മെയിനായിട്ട് ഇപ്പൊ ആൾക്കാരിപ്പോ കൂ കൂടുതലായിട്ടും ആശ്രയിക്കണെ നമ്മളെ മറ്റ് ഹോസ്പിറ്റിലാണല്ലേ സ്വകാര്യ ആവുന്ന ലീ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആൾക്കാർക്ക് ഇപ്പ പൈസ ഇള്ള ആൾക്കാരെ നോക്കണം സ്വന്തം ആരോ ഗ്യം നിലനിർത്താൻ വേണ്ടി ആളുകൾ ഇപ്പോൾ മെയിനായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആൾക്കാരിപ്പോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും ഇതിനെ പറ്റി നമുക്ക് സംസാരിക്കാനി സത്യം പറഞ്ഞ അതിവണ്ട്ല്ലേ എൽ ഞാൻ പിന്നീട് വിളിക്കാ ഞാന്ന് ഹോസ്പിറ്റ്ലി പോട്ടെ വന്നിട്ട് ഏതായാലും പിന്നീട് വിളിക്കണ്ട്
ഓക്കെടാ ഓക്കെ ക്കെ